ഹലോ
കേക്കുന്നുണ്ടോ
ഓ കേൾക്കുന്നുണ്ട്ട്ടോ റേഞ്ചിളളടുത്ത് നിക്കെ ചെല ചെലര് വിളി ക്കുമ്പം റൈഞ്ചേ ഇല്ല
ഇപ്പം നല്ല മയയാണ് അപ്പൊ പിന്നെ അവടെ വൈഫൈ ആണോ
അയിന്റെ പ്രശ്നുണ്ട് ഇല്ലില്ല വൈഫൈ അല്ല സിംമ് തന്നെ നമ്മള് വൈഫൈ വെച്ചിട്ടില്ല
ആഹ് വൈഫൈന്ന്റുമ്പോ കൊറേ ആൾക്കാര് വേണം അപ്പളേക്കും അത് വയ്ക്കുമ്പോ നമുക്കത് ആ മൊതലാവുള്ളൂ
അത് എന്റെ വീട്ടിലുണ്ട് എന്നിട്ട് അടുക്കളേയ്ക്കൊന്നും കിട്ടൂല ആഹ് ഒരു രണ്ട് റൂമ് ഡൈനിങ് ഹോളില് ആഹ് ആഹ് അതെ ആഹ് അ പക്ഷെ നല്ല മൊതലാവൂട്ടോ നമുക്ക് എത്രേം എടുക്കാം അങ്ങനെ കണക്കൊന്നുവില്ല ആഹ് അതെ അതെ ആ അതെ നമു ആഹ് നമ്മുക്ക് ആ മൊ തലാവലുണ്ട് ഏഹ് ഞാനൊക്കെ എത്രേ പത്തൊമ്പത് റീ ചാർജ് ചെയ്യലാ അറിയോ ഔ ആഹ് സത്യാണ് ഈ ഒരു ജിബി ഒന്നര ജിബി ഒക്കെ എത്ര പെട്ടെന്നാ കഴിയുന്നേ എന്നിട്ട് ഞാന് നിനക്ക്ണെങ്കി ഇങ്ങനെ ഒന്ന് ആഹ എനിക്ക്ന്ന് നോക്കാ ഞാൽ. ക്ക് എ എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടാ എന്നിട്ട് ഞാനൻങ്ങനെ പിന്നെ പതൊമ്പത് കയറ്റ അങ്ങനെ എന്നും എന്തായാലും ഒരു രണ്ടട്ടം ഞാൻ കേട്ടു.
എനിക്ക് തോന്നണല്ലേ ഈ പത്തൊമ്പതാട്ടി ലാഭം മുപ്പത്തൊമ്പത ആാണ്. അതെന്താറിയോ ആ് പത്തൊമ്പത പെട്ടന്ന് അത് അത്ഇന്നലക്കെ കേ് പത്തൊമ്പത് റീചാർജ് ചെയ്തിട്ട്. വൺ ലാ അതങ്ങട്ട് കിട്ടുന്നില്ല മനസിലായോ അതായത് ഇങ്ങനെ ആ പത്തൊമ്പത് പെ
ആഹ് ആഹ് പത്തൊമ്പത് അങ്ങനെ അ രണ്ടാളും കൂടെ വേ വേറൊരാളും കൂടി വൈഫൈയും കൂടി ഓണാക്കി യാലോ നമ്മളേന്ന് ഇന്നാ പിന്നെ നോക്കും മാണ്ട ഒന്ന് സ്ക്രോളെയ്ത് നോക്കിയാ മതി അയിനു തന്നെ
അതെ പെട്ടെ ന്ന് തീരും പിന്നർഞ്ഞാ ഇൻസ്റ്റക്കെ ഇട്ത്താലെ ഇസ്റ്റാഗ്രാമൊക്കെ ഇടുത്താ പിന്നെ പെട്ടെന്ന് റീൽസ്
ആഹ് ഇൻസ്റ്റയെന്നും എടുത്ത ആഹ് ഇൻസ്റ്റന്ന് ഇസ് ഇൻസ്റ്റക്കൊക്കെ നല്ലത് വാണം. നല്ല റെയ്ഞ്ച് വാണം പിന്നെ എ ഇന്ന് നല്ല മഴ എന്താ അവിടെ? അവിടം അങ്ങനെയണോ? ഞങ്ങള് ആഹ് കൊറേ ദിവസാ രണ്ടീസായിട്ട് മഴയൊന്നും ഇല്ലല്ലോ? അപ്പ അങ്ങനെ പറയാ എന്താ പിന്നെപ്പൊ ന്യൂസിലിങ്ങനെ കേട്ട് നാളെ മുതല് ഞായറാഴ്ച മുതല് നല്ല മഴയാണ്ന്ന് ഇങ്ങനെ കേട്ടീനി അപ്പ അതേപോലെന്നെ എല്ലെങ്കില് ആഹ് എല്ലെങ്കി പറയുന്ന അത്ര ശരിയാവലൊന്നും ഇല്ലേനി ഇപ്പെന്നെലെ അങ്ങനെ ആഹ് അതെ എല്ലാ ഭാഗത്തും ഉണ്ടോന്ന്ണ് മഴ ഇഞ്ഞ് ഇങ്ങനാണ്ട് കൂടോ എല്ലെങ്കി ഇനിയും അങ്ങനെന്നെ ആവോ എന്താ അറീല്ല.
ആഹ് ഇങ്ങക്കറിയില്ലേ ഒരു ഓഗസ്റ്റ് ജൂലൈ മാസത്തിലൊക്കെ നല്ല മഴാട്ട് വെരല് ജൂണില് പൊതുവേ കൊറവ ഇണ്ടാവല് എല്ലാ കൊല്ലും.
ഇങ്ങൊക്കെ എന്നാലും മെ ജൂണില് നമ്മളെ പതിയിലൊക്കെ ഉണ്ടായിന്.
ആഹ് ഏയ് നമ്മടെ ടൈമിലൊക്കെ നല്ല മഴയാ ഇല്ല്യ പണികളൊക്കെ ഇന്ന് ഇപ്പോ ഓര് എല്ല മക്കളൊക്കെ ഇള്ളതല്ലേ? അംഗൻവാടി പോണോളും ഇണ്ട് അപ്പൊ ഇന്ന് ഞാന് മജ്ബൂസ് ഇണ്ടാക്ക വിജാര്ച്ച് ജന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫേവറേറ്റ് സാനാണ് മജ്ബൂസ് ആളാണ് ഇൻക്ക് പഠിപ്പിച്ചെന്നത് അപ്പൊ ഇങ്ങനെ അത് പിന്നെ ഒറ്റടിക്കാണ്ട് ഇണ്ടാക്കിയാല് വേം പണി തീരുവേ
ആഹ് അതെ അതെ നല്ല ടേസ്റ്റുംവാണ് ട്ടോ ഞാനും ഇണ്ടാക്കലുണ്ട് എടക്കൊക്കെ ഇണ്ടാക്കല്ണ്ട് ആഹ് പിന്നെ. ഞാനിവിടെ ബീഫ് ബീഫ് കിട്ടീണ് ഹസ്സിന് മുടിയാൾച്ചില്ണ്ടായിനി ഇവിടെ അട്ത്ത് എവ്ടോ അപ്പൊ അപ്പൊ ബീഫ് കൊണ്ടുവന്നിട്ട്ണ്ട് അപ്പൊ ഞാന് അനിയത്തിനോട് പറയേ അനി അനിയത്തി ഇന്റെ അട്ത്ത്ണ്ട് അപ്പോ അ നിയത്തിനോട് പറയ് അതൊന്ന് ആഹ് അതെ സത്യം അത് വര ട്ടി കിട്ടണം ആഹ് ആ നല്ല കറുപ്പ് കളർല് ഇങ്ങട്ട് കിട്ടണം.
കുക്കർലാണോ അല്ലെങ്കില് കുക്കറിലാണോ വെക്ക?
കുക്കർലാ വെക്കല് പൊതുവേ അടുപ്പത്ത് വെച്ചാല് നല്ല ടേസ്റ്റായിരിക്കും.
ആഹ് പക്ഷെ അട്‌പ്പത്തിനാ ട്ടും ഇപ്പ ടേസ്റ്റ് കുക്കറിലിടാ കാരണം അടുപ്പത്താകുമ്പോ ചെലേപ്പം നല്ലോം ഇങ്ങട്ട് വെന്തൊന്നും കിട്ടൂല.
ആഹ് പക്ഷെ എന്നാലും കൊ ആഹ് ഞാൻ ഇന്റെ തറവാട്ടിലൊക്കെ പിന്നെ അടുപ്പത്തേരുന്നു അപ്പൊ എന്ന്ട്ട് ഇതി പിന്നെ ഇതിന്റെ ടേസ്റ്റ് വരല് എപ്പയാ അറിയോ? നമ്മള് ആ ചീരുള്ളിയൊക്കെ ഇട്ട് ട്ട് നമ്മള് വരട്ടുവല്ലോ അത് കുരുമുളക് കുരുമുളക് ഇട്ട് ആഹ് അതെ കുരുമുളക്, മല്ലിച്ചെപ്പ്, ഗരം മസാലക്കെ കൂടെ ഇട്ടാണ്ട്. അങ്ങനെ നമ്മള്താക്കിയല് നല്ല ടേസ്റ്റാ അത് കൊറേ കൊറേ ടൈം നമ്മള് അടുപ്പത്തിങ്ങനെ വെച്ച് വച്ചാലേ നല്ല ടേസ്റ്റ് വരും അതെ അതെ നല്ല ടേസ്റ്റ് ഇന്റെമ്മയൊ ആഹ് ഇന്റെമ്മ ഇന്റെ ഇമ്മിം, നാത്തൂനൊക്കെ ഇണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ അയിന് നമുക്ക് ഇങ്ങട്ട് എത്രായാലും ഇങ്ങട്ട് തെയ്യൂല അത് നല്ല ഇൻക്ക് ആഹ് കറു പ്പ് കളറ്ല് ഇങ്ങട്ടാവണം.
ആഹ് അത് ഈ കുരുമുളക് നല്ലോ ഇടുമ്പളാണ് ഈ കറുപ്പ് കളർ വെര ചെലത് കണ്ടില്ലേ ഇങ്ങള് മഞ്ഞപ്പൊടി കളറായിട്ട് മഞ്ഞക്കളറ് എറച്ചിണ്ടാവൊല്ലോ ചെലത്? ഇല്ല്യല്ല അത് ടേസ്റ്റ് ഇല്ല്യ ഇത് ഇങ്ങട്ട് ആഹ് മറ്റേ ഇന്റാലിയ ത്തിന്റെ ചട്ടീല്
ആഹ്, എന്നിട്ട് രണ്ട് രണ്ട ദിവസനൊക്കെ അത്, നിന്നാല അയിന്റെ ഒരു ടേസ്റ്റ്. റ്റ പറയണ്ട. പക്ഷെ അയിനോന്നും നക്കൂല കേട്ടോ, ബീഫ് ഒന്ന് നക്ക അതിന് മാത്രം വാങ്ങണം. അതെ അതിന് മാത്രം വാങ്ങിയാല ഉണ്ടാവൂ, എല്ലാതന്നു
വെലി ആണ്.
അതെ ന്നെ, ഇന്നൊക്കെ ആഹ് അവധ കിട്ടും പിന്നെ, മുടിയൾ ള്ളോണ്ട് കൊണ്ടോയതാണ്. മറ്റേ മീന് മീൻ, ഞാൻ ഇന്നലെ മുറിച് ർച്ചു വെച്ചീന്, റെഡിയാക്കി വെച്ചീന്. അപ്പൊ, അത് എടുക്കാ വിചാരിച്ചു ങ്ങനെ ക്കെന്നു അപ്പോളാണ് മുടി കളച്ചിൽ കഴിഞ് അസു, ആഹ്, അസു വന്നത്. അപ്പൊ പിന്നെ
ഉച്ചയിട്ട് മഴയും കിട്ടി.
അഹ്, അതെ, അതെ
ഇന്ന് പിന്നെ എന്തെ, പ്രോഗ്രാം എന്തെ ണ്ടായിന്നോ, സൺഡേ ഒക്കെ അല്ലായിരുന്നോ? എന്തെ പ്രോഗ്രാം ഉണ്ടരുന്നോ?
ഇല്ലി ല്ല പ്ര, പ്രോഗ്രാം ഒന്നും ഇല്ലയിന് ഞാനീ പിന്നെ അന്ന്, ഇവല് ക്ലാസ്ത്തെ എല്ലാരും കൂടെ ഒന്ന് കൂടാന്നൊക്കെ, പറഞ് ങ്ങനെ നിൽകനു. അപ്പൊ, പിന്നെ അത് അതെ ന്തോ ക്യാൻസല ആയി.
ഏ അത് ക്യാൻസൽ ആയോ? ആഹ്, അപ്പൊ എല്ലാവരുമായിട്ടും കോൺടാക്റ്റ് ഒക്കെ ണ്ടാവൂലേ ഇപ്പോളും.
കോൺടാക്ട് ഉണ്ട്.
ആഹ്, അതന്നെ, ഏ ഓ രസല്ലേ. പഴയ കാലത്തക്ക് നമ്മള്. നമ്മള് ഒന്നും കൂടി ഒന്ന് പോവാണ്.
അതെ, ആഹ്, അതെന്നെ, എന്താ, പിന്നെ, എന്താ ചെയ്യുന്ന എന്ത വർക്ക് ചെയ്യുന്നുണ്ടോ?
ഇല്ല, ഇല്ല ഇപ്പ ടീച്ചിങ് ഉണ്ട്, അപ്പൊ അതാ പറഞ് ഈ നെറ്റിന്റെ ഉപയോഗംന്ന് പറഞ്ഞാല്. നമ്മള് വൈഫൈ യൊക്കെ ണ്ട സുഗണ്. ഇവി ടെ ഞാൻ ഒറ്റക് ആയോണ്ട് ഞാൻ അത് കേറ്റാൻ നോക്കില. ആഹ്, ആഹ് ക്ലാസ ടുക്കണ്ട്. അപ്പ ഈവനിംഗങ് ഒക്കെ യാണ് ഇപ്പൊ, ക്ലാസ്. രണ്ട് മൂന്ന് ക്ലാസ് ഇണ്ട്. പ്പ ഞാനും ബേയ് സ് എടുക്കല്, ബയ്സ് ബേയ്സ് എടുക്കും.
യിട്ടല്ലേ. അതെ ങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ പിന്നെ ഒരാളോ ഇൻറിവിജ്വൽ ആണോ? അല്ലെങ്കിൽ
ഇൻഡിവിജ്വല ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് ക്ലാസ്സ ഉണ്ടരുന്നു. വെക്കേഷ നിലൊക്കെ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. കാരണം ബേസ് അറിയാത്ത കുറേ മക്കൾ ഉണ്ടാവുമല്ലോ? അപ്പൊ, അറബി ഇംഗ്ലീഷ് ഒക്കെ
ആഹ്, അപ്പൊ അവർക്ക് ഒന്നും കൂടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി കൊടുത്ത അത ഒന്ന് റെഡി ആകും. മറ്റേ വൾ, നമ്മള വൾ ചിഹ്നങ്ങളൊന്നും പെട്ടെന്ന് ചില മ
ഏ ഇല്യേ, ഇല്ല. അത് ഈ കൊറോണ ടൈമിലൊക്കെ, കുട്ട്യേക്ക് കൊറേ ക്ലാസ് അങ്ങനെ മിസ് ട്ട്ണ്ട്. അപ്പം ഓർക്ക് അത് ഒന്ന്. ആഹ്, ആഹ്, ഇണ്ടായിന്, ഇണ്ടായിന് അത് രണ്ടു മാസ മാസ ണ്ടായിന്, നമ്മള്, രണ്ടു മാസം അതായത് മെയ് ഏപ്ര ഏപ്രിലും, മെയ് ഒക്കെ. ഇപ്പ, പിന്നെ, ക്ലാസ് തുടങ്ങിയന് ശ ആഹ്, പിന്നെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം, ഇൻഡവിജൽ ആയിട്ട് എടുക്കണത്. അത് പിന്നെ, വൈന്നേരം എടുക്കും.
ആഹ്, എങ്ങനെ എല്ലാ നിങ്ങളുടെ സ്ഥാനത്ത് എല്ലാ ഹോസ്റ്ററ്റുകളും ഉണ്ടോ? ഏ മദ്രസ, അങ്ങനെയൊക്ക ണ്ടോ?
മദ്രസന്റെ ട്യൂഷൻ ഉണ്ട്, സ് സ്കൂളിന്റെത് ഇണ്ട്, പിന്നെ നമ്മുടെ സ്ത്രീകൾക്ക് തന്നൊയിട്ട് കുറെ കോഴ്സുകളൊക്ക ഉണ്ട്. ഇപ്പൊ ജിമ്മിന്റെ ക്ലാസ്. എറങ്ങീണ് ഓൺ ലൈൻ ആയിട്ട്. അതയത് ട്ര ആഹ്, അതെ, അതായത് അതില് അവള് ലൈവ് ക്ലാസ. ക്ക വരല്ലോ? അപ നമുക് ഓല്ങ്ങനെ ചെയ്ത് കാണിച് തരും, ഡറ്റിങ്ങും ആഹ്, അതെ, അതെ, അതെ. ആഹ്, ഇപ്പ, പുതുതായിട്ട് ഇറങ്ങിയതാ. ആഹ്. ഇ ഇല്ലേ, കാരണം ഓരോന്നായിട്ട് ഉണ്ടാവും. അതന്നെ വേണ്ടിയത് എപ്പോഴും നമ്മളിങ്ങനെ
നമ്മളെ ആഹ്, നമ്മള് കുറച്ച് മനസ് അ തിനൊന്ന് മാറ്റി വെച്ചാൽ മതി. കൊറ ച്ച് ടൈമും കൊർച് ഇതോക്ക ഇണ്ടാക്കിയാല് നമുക്ക് അതെ പഠി ക്കും ചെയ്യാം അത് അഴിനൻസര്ച്ച് നമുക്ക് എന്തെലും ഇണ്ട ക്കും ചെയ്യ എല്ലം ചെയ്യാ മക്കള് പോയാ പിന്നെ നമ്മള് പ്പ വെറ്തെ നി ക്കല്ലേ എന്നാ വെറ്തെ ഓരോന്ന് ആലോയിച്ച്
മ്മേ
ആ വെൽ വെർതെ ആലോയ്‌ച്ച് ടെൻഷൻ അടിച്ചിരിക്കണ്ടല്ലോ ഇതുപോലെ എന്ത്നേക്ക് കൂടിയാല് അതന്നെ അയ് ഇൻക്കും അങ്ങനെന്നെ ഓൺ ഓൺലൈൻ ആയിട്ടൊക്കെ ആ ഓൺലൈനായിട്ട് ഓരോന്ന് ഇണ്ടായപ്പയാണ് ഇൻക്കന്നെ കോറേ ഒര് മാ വന്ന് ഞാനു ഇതെ പൊലെ ചെർതായിട്ടൊരു ക്ലാസ്സക്കേ ഇട്ത്തീന്നു ഇപ്പ ഞാൻ കൊർ ർച്ച് ദിവസം ഇങ്ങനെ വയ്യാതായപ്പം ആ അതെ അതെ വയ്യാതായപ്പ ഞാന് പിന്നെ നിർ ത്തി വെച്ച് ഇഞ് നോക്കട്ടെ ഏതായാലും വര്ന മാസോക്കെ അ ഒന്ന് ഒന്നും കൂടെ നോക്കാം നോ
അത് ഒന്നും കൂടെ ഒന്ന് ചെയ്താലേ നമ്മള് പിന്നെ കുട്ടിയള് പോയി കയിഞ്ഞാ നമ്മള് ഫ്രീ അല്ലേ പിന്നെ അയിനൻസര്ച്ച് എന്തെങ്കിലോക്കെ അതെ ഒരു നൂറ് രൂബെങ്കില് നൂറ് രൂപ കിട്ടിയാലേ
അപ്പയ്‌ അ എന്തെ കിട്ടും ചെയ്യും പിന്നെ നമ്മള് വെർതെ ഓരോന്ന് ആലോയ്ച് ഇതായി വെർതെ ഫോണും കണ്ട് ടൈമ് കളയണ്ടല്ലോ ഈ ഫോണൊക്ക അധികം ഇങ്ങനെ കാൺണ കാൺണതന്നെ നമ്മുക്ക് ഓരോന്ന് ട്ടെ
സ്ത്രീകളെ കയ്യില് എന്തങ്കിലും വേണം കാര്ണം ചെല ടൈമില് ചെലപ്പൊ നമ്മള ഹസ്ബൻഡുമാരോട് ചോയിച്ചാല് ഓൽ ക്ക് ചെലപ്പം നല്ല മൂടന്നും അല്ലയ്‌ക്കാരം ആ മൂടക്ക നോക്കി നമ്മള് ചോയിക്കണം ഇതക്ക ഒരു ടാസ്ക് ആണേ
ഇഞ്ഞിപ്പ എത്ര നല്ല ആള്കളാണെങ്കിലും ആ എത്ര നല്ല ആളുകളാണെങ്കിലും നമ്മള് ഇങ്ങനെ ചോയിക്കാ പറിണത് ഒര് ബുദ്ധിമുട്ട അത് ഞാന് ഇങ ഇപ്പ ഞാന് ആ ക്ലാസ് എടുത്തപ്പം അതെ ഞാന ആ ക്ലാസ് എടുത്തപ്പന്നെ ഞാ അയിന്റെ റീചാർജ് റി റീച്ചാർജക്കെ ഞാനന്നെനി ചെയ്തത് അപ്പ നമ്മക്ക് ഒര് സമാധാനാ പിന്നെ മക്കളെ ഇസ്‌ ഇസ്കൂളിലെ ട്യൂ വണ്ടി ഫീസ് ഇണ്ടല്ലോ അതെ വണ്ടി ഫീസൊക്കെ ചേലെ ആ ചെലെ മാസ്ത്തിലോക്കെ ഞാനന്നെ കൊട്ക്കല്ണ്ടായിനിയെ അപ്പം ഓൽ ഓൽക്കൊരിഷ് ഷ്ടാണ് ഞമ്മള അങ്ങന കൊടുക്കുമ്പോ ഓൽക്ക് ഇഷ്ടാണ് ആ ചെറീരു സഹായം അഞ്ഞൂറ് രൂപ ആയാലും അവർക്കപ്പ അത് വല്ല്യതാണ് അവർക്കും ഞമ്മക്കോക്ക വൽതന്നെണ്
പറയാണ്ടോ അതക്കോര് ഹെൽപല്ലേ അതാ ഞാൻ പറിണത് ഇപ്പ ഓല ഓല കുറ്റപ്പെട്ത്താനില്ലയില് പക്ഷേ നമ്മളായാലും നമ്മളോട് ഇങ്ങനെ എല്ലത്തിനും അത് തെരി ഇത് തെരി പറയുമ്പം
തര്ന്ന വരെ കാണാം അയിന് നമ്മള് ദിവസ കൂലിക്ക് പോവുന്നവരെ ത്തൊന്നും വല്ലതൊന്നും ഇണ്ടാവൂല ഓല എട്ത്തൊന്നും ഇണ്ടാവുല ആ അതെ പറ്റുന്ന തരും അത് പിന്നെ മൊത്തത്തില് കിട്ട്ന്ന പിന്നെ അങ്ങനക്ക ആവണം സാലറി ഒക്ക മൊത്തത്തില് കി
ആ എ എന്നാലും ആ എന്നാലും ഇത് അ ത് ഓലെ പിന്നെ ലോണിലേക്കായിട്ടും കടങ്ങളിലേക്കായിട്ടും കുട്ടിയള പഠനത്ത്ലേക് മാറ്റി വെച്ചാല് ആ പിന്നെ അതില് ബാക്കി ഇല്ല്യ പിന്നെ നമ്മള സന്തോഷിപ്പക്കാനായിട്ട് അവര്ക്ക് തരാവുന്നില്ലേ ഇതൊക്ക നമ്മള സന്തോഷന്നെണ് മൊത്തത്തില് കാര്ണം ഇതൊക്കാട്ട് പക്ഷെ അമ്മക്ക് ഉം അതന്നെ
ഇൻക്കു അങ്ങന ഭയങ്കര ഇഷ്ടാ എന്ത്‌ലെങ്കിലൊക്കെ എൻ ആ ആ സത്യം ഞാനിപ്പ കൊർച്ചാലായിട്ട് ഞാന് എന്തേങ്കിലൊക്കെ ഇങ്ങനെ നോക്ക്യോണ്ട് നിക് എന്തെങ്കിലും ല്ലം ചെയ്യണം ന്ന്ള്ളര് ഇതാണ് ന്നാലന്ന മറ്റത് ഇങ്ങനെ എത്രല്ല്യാ നമ്മ അന മക്കള്ണ്ടാവുമ്പെ അതന്നെ
ഇപ്പന്നർഞാ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടോണെ രണ്ടാളന്നെ നയിച്ചണം
എന്താലംരണ്ട രണ്ടാക്കും വേണം ന്തലക്കുന്നു നമുക്ക് ചെറിയ തുക ആയാലും
ഓ പറിയ ഇപ്പ ഒന്നും വേണ്ട നമ്മുക്കൊരു ഫ്രണ്ട്സല്ലാം കൂട പോണംന്ന് വിചാരിച്ചനമക്ക് ക ഔട് ചോദിക്ക സമ്മതംകിട്ടിയത് പോട്ടയന്ന് സമ്മത മീൻസ് പറഞ്ഞാ മതി മറ്റെല്ലെങ്കില ഓളെ ട് ഒര് നൂറുപി തരീന്ന് ങ്ഹ് ഇരുന്നൂറുപി തരി അതിന്റെ ഒന്നും ആവശ്യല്ല
നമക്ക് അനിയത്തിയളോ ഉമ്മ രെ ക്കെണ്ടെങ്കിലും എപ്പ യങ്കിലുംക്കെ ചെറുത ചെറിയ ചെറിയ സഖ്ട്ടോ അതിൽന്ന നമക്ക് ര്സന്തോഷം കിട്ടും നമ്മള് കൊടുക്കുമ്പോ ഇപ്പോ നൂറ് രൂപയണെങ്കലോ ഇന്റെ ആൾക്ക് ഭയങ്കര ഇഷ്ടട്ട എന്തെലും കൊട് അതൊക്കെ ഇൻക്കൊരു എന്തോ ഒരു സന്തോഷം കിട്ടല്ണ്ടായി അയിമെന്ന് ഇഞ്ഞ് ഇപ്പ ഓഹ് അത് കൊടുക്കണ്ടേ അത് കൊടുത്ത് അത് തീ ആ ഒരു മൈന്റ് ഇണ്ടാവലില്ല, അങ്ങനെ
ഒണക്കല്ലേ ഓക്കെ അങ്ങനെ ഇണ്ടാവര്തെ അഹ് ശെരിയാ
ആഹ് അതന്നെ ഇനി എന്താ തിര്മ്പലൊക്കെ ഇനി, ഇനി ഇപ്പ തിര്മ്പലും
ആഹ് ഇന്ന്പ്പ ഉം അതന്നെ അതന്നെ ഹെ ഹെ അപ്പ അതിലേക്കെക്ക എറ ങ്ങട്ടെ ഏതാലു കാരണം ഒണക്കി ആണ്ട് വെച്ച ഉള്ളില് വെച്ചാലേ ചിക്കിടാല്ലോ ഉള്ളില് കൊറേ അയല് കെട്ടീണ്. ആ മിഷീന് ഇണ്ട് മിഷീന് ഇണ്ട് ആഹ് ശെരി ഓ ക്കെ ശെരി ഇന്നാ ഓക്കെ.